ഹലോ ആഹ് കേൾക്കാണ്ട് കേ കണ്ട്
ആഹ് ശരി ശരി ഗുഡ് മോർണിംഗ് രാവിലത്തെ രാവിലത്തെ പണികളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു ചെയ്തൊണ്ടിരിക്കവാ അവിടെ പണിയൊക്കെ കഴിഞ്ഞോ
ഇവിടെ കഴിഞ്ഞിട്ടില്ല കുട്ടിനെ മദ്രസൊക്ക് പറഞ്ഞേച്ച വന്നിട്ടുള്ളു
ആണല്ലേ ശരി ശരി ആ കാപ്പിക്ക് എല്ലാം റെഡി ആായോ
റെഡി ആയിട്ടില്ല
ആയിട്ടില്ലല്ലേ ചായ കുടിച്ചോ
ചായ ആ രണ്ട് കടി ഉണ്ടായിരുന്നു അപ്പൊ അത് കുടിച്ചു ഞാണ്ടിരിക്കരുന്നു ഉം കുട്ടികളൊക്കെ എവിടെ
കുട്ടികളൊന്നും കുട്ടിയൊന്നും എഴുന്നേറ്റില്ല ഒ ഒരു ആ കൊച്ചാണ് അവനെ എഴുന്നേറ്റില്ല അവനെ എഴുന്നേപ്പിക്കണം
ആഹ്
ഉം
ഏ സ്കൂളില്ലന്ന്
സ്കൂളുണ്ട് സ്കൂളുണ്ട് എഴുന്നേപ്പിക്കണം ഞങ്ങള് എട്ടരയാവുമ്പോഴാ എവിടുന്ന് ഇറങ്ങാറ് അപ്പൊ പിന്നെ അടുത്താണ് സ്കൂള് ഇര് ഏഴരയൊക്കെ ആവുമ്പോഴേക്കക്ക് എഴുന്നേപ്പിക്കാന്ന്ടുത്തിട്ട് പണതോണ്ടിരിക്കയാണ്
ഉം
ഉം കാപ്പിക്ക് എന്താ ഉണ്ടാക്കാ പോനെ
ദോശ ഉണ്ടാക്കാനാ ചിക്കൻ കറി ഉണ്ട്
ഓ ശെരി ശരി ആ ഇന്നലെ ഞായറാഴ്ച ആയത് കൊണ്ടല്ല ഇവിടെ പ്പാത്തി മൊട്ടയും
ആന്ന് ആഹ്
ആഹ് ഇപ്പ ഞങ്ങ ചപ്പാത്തിയക്കെ ആണെങ്കിൽ ഞാനും കൊച്ചു രണ്ടാളും കൂടി അത് തന്നെ സ്കൂളിലും കൊണ്ടപോൾ
ആഹ
അപ്പൊ പിന്നെ കൊഴപ്പില്ല
ഉം
ചോറും വെച്ചിട്ടുണ്ട് വീട്ടില ആാരും നേടുന്നിട്ടില്ല ഇനിയും
ആഹ ചെറ വീട്ടില ഇണ്ടാവന്ന് നച്ചിക്കണ മൂത്തോള് കല്യാണം കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പോ അവള അവളടെ വീട്ടിലാണ്
കല്യാണം കഴിഞ്ഞല്ലേ
ആഹ
കുട്ടികളുണ്ടോ
ഇല്ലല്ല ഓൻ ഗൾഫിക്ക് പോഴിക്കണ
ഓ ശരി ശരി
കല്യാണം കഴിട്ട് പോയതാ പിന്നെ വന്നിട്ടില്ല വളാഞ്ചേരി അടുത്താ തോന്ന ദൂരൊന്നും ഇല്ല
ആഹ ഒത്തിരി ആയില്ലേ കല്യാണം കഴിഞ്ഞിട്ട്
ഇല്ല ഒരു വർഷം
ആണോ അപ്പൊ അത് വീട്ടിൽ വരത്തില്ലേ വീട്ടില
ആഹ പെരുന്നാക്ക് വന്നിട്ട് പതിനഞ്ച് ദിവസം നിന്നിട്ട് പോയതാ
ആഹ ആഹ ശരി ശരി അയാളുടെ കല് ഹസ്ബൻഡന്നെ എന്താണ് ജോലി
ഓട്ടോ ഡ്രൈവർ ആാണ്
കൊച്ചില്ലിയാ
അതല്ല അവളതല്ല അവളട എന്താ ഗൾഫിലാണ്
ഗൾഫിലാണ് ആ അപ്പൊ ഗൾഫിലാണെങ്കിൽ അവരുടെ വീട്ടിൽ ആരൊക്കെുണ്ട് ഇപ്പം
അവടെ വീട്ടില് അമ്മ അപ്പ പിന്നെ ഒരടയച്ച്ചന് മൂത്തച്ചി മൂ ദേശം ഗൾഫിലാണ് നാത്തും കല്യാണം കഴിഞ്ഞഞ് പോയി അള
ശരി ശരി
ഉം
അപ്പ അവിടെ ഹസ്ബന്റ് ഇല്ലെങ്കില് വീട്ടിലേക്കൊക്കെ വന്ന ഇരിക്കല്ലേ കൊറച്ചൊ ഇടക്കിടക്കൊക്കെ ഹസ്ബൻറ് അടലില്ലല്ലോ പൊറത്തല്ലേ. ആഹ
അവിടെ
ശരി ശരി ഇവിടെ അമ്മ ഉണ്ട്, അച്ഛനുണ്ട് വെല്ല്യമ്മണ്ട്, അമ്മച്ചിയുണ്ട്.
ഉം
ഫാമിലിയ ആണ് ആഹ
പിന്നെ കുട്ടികളെന്ത് ചെയ്യണ്?
ആ അവൻ ഒരു ഒരു കൊച്ചേ ഉള്ളു, ഒരു ആൺകൊച്ചൻ സെക്കൻഡില് പഠിക്കുന്നു.
ആഹ
ആ ഹസ്ബന്റെ റിസോർട്ടിലാണ് ജോലി.
ആഹ പ്ലസ് ടുവിനെ പഠിക്കണ രണ്ടാം ക്ലാസ്സിലോ
രണ്ടില്
ആഹ ആഹ
ഉം രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാനും അവൻ പഠിക്കുന്ന സ്കൂളിലാണ് വർക്കെയ്യുന്നത് ടീച്ചറാണ്.
ആഹ ആഹ ശരി.
ആ അ രണ്ടാൾക്കും കൂടി റെഡിയാ ക്കുന്നു. ഫുഡൊക്കെ
ഏഹ്?
പാ അടുക്കള പണിയൊക്കെ നടന്നോണ്ടിരിക്കുന്നു. അവിടെ ഇനിയാ ചെയ്യേണ്ടതല്ലേ? അതെ, അതെ, അതെ എട്ടരയാവാരവും ഒരുങ്ങണം. എട്ടരയാകുമ്പോ രണ്ടാൾക്കും കൂടി പോണം.
ആഹ
രാവിലെ വിളിച്ചോണ്ട് ആഹ രാവിലെ വിളി ച്ചോണ്ട് പോകും. എന്റെ കൂടെ തന്നെ വൈകുന്നേരം ഞങ്ങള് രണ്ടാളും കൂടി സ്കൂൾ ബസിലേക്ക് വരും. ഉം
ന്നെ?
സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരു ഉണ്ടോ ഇനി?
ആ ണ്ടേ. ഒരാള് എട്ടാം ക്ലാസ്സിലും, ഒരാള് ചെറുത് രണ്ടിലു ആണ്.
ആണോ ശരി, ശരി, ശരി. ആഹ് നാല് പെൺകുട്ടികളല്ലേ? ഞങ്ങള് മൂന്ന് പെൺകുട്ടികളാ. ആഹ
ഉം എത്രാമത്തേണ്‌?
ഞാൻ മൂത്തയാണ്. എന്നെ എനിക്ക് രണ്ടനിയത്തിമ്മാരുണ്ട്. ഒരാള് അക്കൗണ്ട്സില് ജോലി ചെയ്യുന്നു അവളെ കെട്ടിച്ചു ഒരു പെങ്കൊ ച്ചുണ്ട്. ഏ റ്റെ ഇളയാള് നേഴ്സ്സാണ്‌.
ആഹ
ആഹ അവളങ്ങനെയാ ജോലി ചെയ്തോണ്ടിരിക്കാ. അമ്മയില്ല അച്ഛനുണ്ട് അച്ഛൻ ഉം ഉം പെയിന്റിങ്ങാ, പെയിന്റിങ്ങിന് പോണു.
ആഹ.
ഹാ. മഴയിണ്ടാ അവിടെ? ഏ?
ഇന്നലെ നല്ല മയ ണ്ടായിന്നു റയാ.
ആണല്ലേ?
ഉം
ടെ ഇന്നലെ മഴയുണ്ടായിരുന്നു. ഇന്ന് നിപ്പോ തോർന്നിരിക്കുന്നു, രാവിലെ ഒരു ചെറിയ ഒരു ചാറ്റ മഴ ണ്ടായിരുന്നു.
ഉം.
ഇപ്പഴുണ്ട്. ചെറുതായിട്ടങ്ങ് പെയ് തോൊണ്ടിരിക്കുന്നു നമ്മള് ഒരു വഴിക്ക് പോകനെ റങ്ങുമ്പോഴായി രിക്കും ഈ മഴ പെയ്ണത്, അല്ലാത്ത ദിവസം ഒന്നും മഴ കാണൂല്ല.
ഉം
എന്നാ നമ്മള് സ്കൂളില് ലീവ് ആായിട്ടിരുന്ന മൂന്ന് ദിവസം മഴെയ്യുന്നില്ലായിരുന്നു.
ഉം.
ഉള്ളിക്ക് പോകാനായിട്ട് ഒരുങ്ങുമ്പോ മഴയാണ്.
ഉ
മറ്റെ നോയമ്പൊക്കൊണോ?
നോമ്പ് കഴിഞ്ഞുപ്പോ.
എന്തോ
നോമ്പ് കഴിഞ്ഞുപറെ.
കഴിഞ്ഞല്ലേ എന്നാ ചിലര് ഈ ഇട ഒക്കെ നോമ്പെടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ.
ആഹ് ഇപ്പൊ പത്ത് ദിവസം അടുപ്പിച്ച് നോമ്പ് ഇണ്ടായിരുന്നു പറ്റ്ണോർക്ക് ഇടുക്കാ
ആഹ് ആഹ് അത് കഴിഞ്ഞോപ്പ ആ നോമ്പ് കഴിഞ്ഞോ? ഓ ശരി ശരി അപ്പൊ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പൊ ഒരു ചേച്ചി ഇങ്ങനെ പറഞ്ഞു വേണ്ടവർക്ക് എടുക്കാം ഇപ്പ നോമ്പാണ്. എന്നൊക്കെ അവര് പറഞ്ഞു അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത് നോമ്പാണോന്ന്. അപ്പൊ ആ പത്ത് ദിവസം നോമ്പ് കൂടെ കഴിഞ്ഞോ?
ആഹ് അത് കഴിഞ്ഞു.
ആ ഇപ്പ വെള്ളം പോലും കുടിക്കാൻ പാടില്ലല്ലേ
ഹേയ്
ഓ ഹും
രാത്രി ആറ്മണി ആറമുക്കാലിന്റെ ബാങ്ക് കൊടുക്കാതെ വെള്ളം കുടിക്കാൻ പറ്റൂല. രാവിലത്തെ ബാങ്കിന്
ആഹ്
ഉം
ഓ പക്ഷെ ഇരിക്കുവല്ലേ നിങ്ങൾ കുഞ്ഞു പിള്ളേരെതൊട്ട് തന്നെ ഇരിക്കുന്നുണ്ടല്ലേ? കുഞ്ഞി കുഞ്ഞു പിള്ളേരെതൊട്ട് തന്നെ ആ നോമ്പ് പിടിക്കുന്നുണ്ടല്ലോ
ആഹ് ഏഴു വയസായാല് ഏഴു വയസ്സ് മുതല് തുടങ്ങാം.
തുടങ്ങാം അപ്പൊ ഈ പീരിയഡ്സിന്റെ സമയത്തൊക്കെ പാടണ്ടോ നോമ്പ് പിടുക്കണോ? പറ്റൂല അപ്പൊ ആ നോമ്പ്ന്നെയ്യും ആ വിട്ടുപോയ നോമ്പ്ന്നെയ്യും?
ഇപ്പൊ എടുക്കണവർക്ക് അങ്ങനെ വീട്ടാ.
ഓ പക്ഷെ അത് എടുക്കണോല്ലെ
ആഹ് ബുദ്ധിവെച്ച അവിട്ന്ന്ങ്ങട്ട് ഫുള്ളും നല്ലംപോലെ പോലെ നോൽക്കണം. ഏ പ്രായപൂർത്തിയായാല് ആഹ് ഒരു ആൺകുട്ടികൾക്കൊരു പത്ത് പന്ത്രണ്ട് വയസ്സ് മുതൽ ഒക്കെ ഫുള്ളായിട്ട് നോക്കണം. ആ പെൺകുട്ടികൾക്ക് പിന്നെ പിരയഡ്സ് ആയ കണക്കാണ്. അന്ന് മുതല് ഫുള്ള് നോക്കണം.
നോക്കണംല്ലേ? പക്ഷേ നമുക്കൊന്നും അത് അങ്ങനെയൊന്നും വ നോമ്പ് ഇരിക്കാനൊന്നും കഴിയില്ല. ഉം സമ്മതിക്കണം കുഞ്ഞു പിള്ളേരെ തൊട്ട് അങ്ങനെ നോമ്പ് പിടിക്കുമ്പളേ ആഹ് ഞങ്ങള് സ്കൂളിലൊക്കെ പഠിച്ചോണ്ടിരിക്ക നേരത്ത് എന്റെ കൂട്ടുകാരിയൊക്കെ ഇങ്ങനെ നോമ്പെടുക്കാറുണ്ട്. പക്ഷെ അവളന്ന് കൂടുതല് ആരുടെ കൂടെയൊന്നും വർത്താനൊക്കൊന്നും പറയില്ല അങ്ങനെ മാറി ഇരിക്കും. ക്ഷീണം കൊണ്ടാണോ എന്നാന്ന് അറിഞ്ഞൂടാ പക്ഷെ അവള് മാറിയിരിക്കും. ഉം
അങ്ങനെ ക്ഷീണൊന്നു ഇണ്ടാവൂല. കുട്ട്യേളൊക്കെ ഇണ്ടെങ്കി പിന്നെ അങ്ങനെ വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കാന്
ആഹ് പക്ഷെ ആ പെണ്ണ് അങ്ങനെ ഇരിക്കാറ് ണ്ടായിരുന്നു മാറിയിരിക്കും. വല്യതായിട്ടൊന്നും വർത്താനം പറയൂല്ല. ഞങ്ങള് വിചാരിക്കും നോമ്പൊക്കെ ആയതോണ്ട് ക്ഷീണൊക്കെ ആയിരിക്കൂന്ന്. ഓ
ഉം
നിങ്ങള് നോമ്പ് തൊറക്കുന്നത് ഇത് ഈന്തപ്പഴം കൊണ്ടാണോ?
ആഹ് ഈന്തപ്പഴം കൊണ്ട് ഈന്തപ്പഴം ഇല്ലെങ്കില് വെള്ളം കുടിക്കും. പിന്നെ ചായേം കടിയൊക്കെ തിന്നും.
ഉം ഊഹും ഉം
ഉം
ഊം പിന്നെ മഴയില്ലല്ലേ അവിടെ
ഇന്ന് മഴയൊന്നും കാണാനില്ല ഇനി കുട്ടികള് സ്കൂൾക്ക് പോണ സമയത്താറ്റ ഇണ്ടാവ്വാണാവോ
അതന്നെ ഇന്നിവിടെ ചെറ്തായിട്ട് ചാറിക്കോണ്ടിരിക്കുന്നു. രണ്ട് ദിവസം മഴ നല്ല മഴ കാണൂന്നാ ന്ന് പറഞ്ഞത്. ഉം മഴ പെയ്യുവോ എന്തോ അറിഞ്ഞൂടാ
ഉം
ഉം
പിന്നെന്താ
പിള്ളേർക്ക് സ്കൂളിൽ സ്കൂ ചോറ് കൊണ്ട് പോണോ?
ഏ ചോറന്നും കൊണ്ടോണ്ട അവിടന്ന് കിട്ടും. കൂട്ടാൻ എന്തെങ്കിലും ഉണ്ടെങ്കില് കൊണ്ടോയാ മതി.
കൂട്ടാന് കൊണ്ട് പോവോ
ആഹ് കൂട്ടാൻ കൊണ്ട്പോവും
ഓ ശരി ശരി. പിള്ളേരുടെ കൂടെ ഇരുന്ന് കഴിക്കുമായിരിക്കും അല്ലെ? സ്കൂളിൽ ഇപ്പ ചിക്കൻ കറിയൊക്കെ കിട്ടാറുണ്ടോ?
ആഹ് സ്കൂളിലെല്ലാതുണ്ട്. നല്ല സാമ്പാറും ഉപ്പേരി അങ്ങനെയൊക്കെ ഇണ്ടാവും ഉം
ഇണ്ടാവൂല്ലേ? അപ്പൊ ആ കൂട്ടത്തെ വീട്ടിൽ നിന്ന് കൂട്ടാനും കൊ ണ്ട് പോയി എല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിക്കുവായിരിക്കും.
ആഹ്
മൊട്ടയൊക്കെ കിട്ടാറുണ്ടോ?
മൊട്ടയും പാലൊക്കെ ആയ്ച്ചീൽ രണ്ടീസണ്ട് തോൺ
ആഴ്ചയിലുണ്ടല്ലേ?
ഉം
ഉം കാപ്പിക്കൊക്കെ കിട്ടാറുണ്ടല്ലേ ചില സ്കൂളുകൾല്
ആഹ് കാപ്പി അതറീലട്ടോ
ആ ചെല സ്കൂളുകളിലൊക്കെ കാപ്പിക്ക്ണ്ട് എന്ന പറഞ്ഞത്. ഉപ്പുമാവും ഇഡ്ഡലി ചപ്പാത്തി ഇങ്ങനെ ഐറ്റംസ് ഒക്കെ കിട്ടുംന്നാ പറയുന്നേ
ഉം
ഉ അവിടെ അങ്ങനെയില്ലല്ലേ?
ഇവിടെ അങ്ങനെയൊന്നും ഇല്ല തോണണ്ട്.
ആഹ ഉഹ അവിടെ ഗ്യാസൊക്കെ ഇപ്പൊ കിട്ടാറുണ്ടോ?
ഗ്യാസ് അങ്ങനെ കിട്ടാനൊന്നുല്ല.
ഇല്ലല്ലേ ഇവിടെയും ഗ്യാസ ഇല്ല. ഗ്യാസൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരി ചേച്ചി എന്ന എന്നാ വിളിക്കാവേ ആ